ആ കേട്ടു ആ കേക്കാം കേക്ക
ആ പറ്ഞ്ഞോ ആ ഇവ്ടെല്ലാരും സ് സുഖായ്ട്ടിരിക്ക്ന്ന് അവിടെ എല്ലാരും സുഖാണ്
ആ എല്ലാരും സുഖായ്ട്ടിരിക്ക്ന്ന് ഇപ്പവ്ടെ മഴ പെയ്യുന്നോ
ആഹ് ഇവിടെ മഴ പെയ്തൊണ്ടിരിക്കുന്നു ഭയങ്കര ഇപ്പം ഭയങ്കര മഞ്ഞ് മറ്റേ കോടയില്ലേ അതിങ്ങനെ നിറഞ്ഞ് നിക്കും എല്ലായ്ട്ത്തും രാവിലെ മുതലേ ആ രാവിലെ മുതലേ മഴയാണ്
ആ അവിടെങ്ങനെ വീട്ടില് ചെടിയൊക്കെ നടാറുണ്ടോ
ആ ഇവിടെ ഞങ്ങള് ഞങ്ങളിപ്പം ഫ്ളാറ്റിലാ താമസിക്കുന്നേ അപ്പൊ അയ്ന്റെ സൈഡ്ല് കുറച്ച് സ്ഥലമുണ്ട് ഈ അവ്ടെ ഞങ്ങളിങ്ങനെ ചെല എലച്ചെടികളൊക്കെ നടും മറ്റേ പ്ലാന്റ്ല്ലേ മറ്റേ സ്നൈക് പ്ലാന്റ് അങ്ങനത്തെ പ്ലാാന്റ്
ആ അപ്പൊ ഫ്ളാറ്റിലായോണ്ട് നമുക്കങ്ങനെ തോനൊന്നും നടാൻ പറ്റില്ല
ഓ ഒന്നും നടാൻ പറ്റത്തില്ല ഞമ്മള് നമ്മള് നാട്ട്ലൊക്കെ പോവുമ്പം അവിടൊക്കിങ്ങനെ നമ്മള് കൊറേ പൂ പൂക്കളും ആ കൃഷികളും അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവടെ വന്നപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തെ ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടെ ഇങ്ങനെ പൂവും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാട്ട് നട്ന്നാ അപ്പൊ ഇവടെ വന്നപ്പോ പിന്നെ ഒര് ഓപ്ഷനില്ല പിന്നെ ഈ പ്ലാ അങ്ങനത്തെ പ്ലാൻ്റൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് അക ത്തൊക്കെ നല്ല ഓക്സിജൻ ഇതൊക്കെ കിട്ടൊല്ലോ
ആ കിട്ടും കിട്ടും
ആ അതുകൊണ്ട് നമ്മള് മെയിനായ്ട്ട് അങ്ങനത്തെ പ്ലാന്റാ ഇവ്ടെ വെച്ചൊണ്ടിരി വെക്കുന്നെ
ആ ഇപ്പൊ ഞങ്ങൾക്ക്ന്ന് വെച്ചാ ഇവിടല്ലാതായോണ്ട് കൊറെ ചെടികളും ക്കെ നടാ
ആ
ആ അപ്പൊ അവിടെങ്ങനെ ചെറുതായിട്ട് പച്ചക്കറി ഒന്നും നടാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ
ആഹ് പച്ചക്കറി നടാ ആ നടാ ന മറ്റേ ഈ എന്താ പറയാ തക്കാളി അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് നടാം അത് നട്ട് കഴിഞ്ഞാൽ കിളിക്കും
ആ ഞങ്ങള് ഇവിടെ ചെറിയ രീതില് ഇങ്ങനെ തക്കാളി ചീര പിന്നെ പച്ചമുളക് പിന്നെ ചേന ചേമ്പ് നമുക്ക് കുറച്ച് സ്ഥലം ഉള്ളോണ്ട് അങ്ങ ക്കെ നടാം അപ്പം അവിടെ എങ്ങനെ ഓണം ഒക്കെ ആഘോഷിക്കുമ്പോ എങ്ങനെയാ ഫ്ലാറ്റില് നിങ്ങള്
നമ്മളിപ്പോ ഓണമൊക്കെ പുറത്തുന്ന് തന്നെ ഇതാണ് എന്താ പച്ചക്കറി ക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഫുഡക്കെ നമ്മള് ഫാമിലി ആയിട്ട് മാത്രം ഇങ്ങനെ ആ നമ്മള് നാട്ട ട്ടി പോവാ ആ സമയത്ത് നമ്മള് നാട്ടില് പോവും ഓണത്തിൻ്റെ സമയവ അപ്പോ അപ്പൊ നമുക്ക് അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇതാവാം
അപ്പൊ അപ്പൊ ഈ ഫ്ളാറ്റി നിക്കുന്നവർക്ക് ക്ക്ക്കെങ്ങന ഓണം അവര് ഫ്ലാറ്റുകാര് എല്ലാരുടെ ചേർന്ന് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഓണഘോഷവാണോ അതോ അവരു അവര്- അവരുടെ രീതിയിലാണോ
ഈ ഫ്ലാറ്റിലുള്ള എല്ലാരും മിക്കവരും നാട്ടി പോവും
ഓ എ
ആ എല്ലാരും നാട്ടിൽ പോവും ആ അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ആഘോഷം അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല നമ്മളും ഈ രണ്ടു വർഷായിട്ട് നമ്മളിങ്ങനെ പിന്നെ നാട്ടിൽ പോകാലെയാണ് പ പതിവ്
ആ അതാ ഇപ്പ നാട്ടി പോയിക്കഴിഞ്ഞാ പിന്നെ ഓണപരിപാടികളും അതായ ഈ ക്ലബ്ബിന്റെ ഒക്കെ ഭാഗായിട്ട് ട്ടൊക്കെ ഇഷ്ടം പോലെ ഓണപരിപാടി ഒക്കെ വരുവല്ലോ
ആ അതെ അതെ ഞങ്ങളും ഞങ്ങ ഞാനങ്ങനെ പൊതുവെ പോവാറില്ല അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഏ നമ്മളിപ്പോ ഫാമിലിയെല്ലാം വിസിറ്റ് ചെയ്യാൻ പോവും
ആ ഞങ്ങള് പക്ഷെ അങ്ങനെ തന്നെ എന്നുവെച്ചാ വീടുകളിലൊക്കെ എല്ലാരുടെയും വീട്ടിലൊക്കെ പോവും അവിടെ നിക്കും പക്ഷെ ഇവിടെ എന്നുവെച്ചാ ഓരോ ക്ലബ്ബ് ക്ലബ്ബുകാര് ഇങ്ങനെ ഓണപരിപാടികളൊക്കെ വെക്കും
ആഹ
ചുമ്മാ ആയിൻ്റെതൊക്കെ പോയി പങ്കെടുക്ക് എന്തെങ്കിലും ഒക്കെ പ്രൈസ് ഒക്കെ കിട്ടും വല്ല ഏഹ് ഗ്ലാസോ അങ്ങനെ
ആ ആ ആ
എല്ലാരും കൂടെ ആവുമ്പോ അതൊരു രസവാണല്ലോ
അതെ അതെ ആ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങനെ നെ ഒന്നും പോവത്തൊണ്ട് നമുക്ക് ഇങ്ങന അതെ കുറിച്ച് അങ്ങനെ വലിയ ഒരു ധാരണയില്ല
ആ ഇപ്പം ഇ ക്ലബ്ബിന്റെ വക ഒക്കെ ഓണപരിപാടി വെച്ചാ വടം വലി ഉറിയടി അത് രണ്ടു ഭയങ്കര ആ ആവേശം ഉണ്ടാക്കുന്ന രണ്ട് സംഭവങ്ങള് അവിടെ എങ്ങനാ കോളേജില ഓണ പരിപാടിക്ക് എങ്ങനാ
ആ കോളേജ് ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഓണം ഓണം കോളേജില് ഇല്ലായിരുന്നു ഞാൻ നാട്ട ക്ക് പോയി ആ നാട്ടിൽ പോയായിരുന്ന് ഇപ്പം ലീവ് അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ - അങ്ങനെ ഞ നാട്ടി പോവും അപ്പൊ നാട്ടിൽ തന്നെയായിരുന്നു ഈ പ്രാവിശ്യത്തെ ഓണം എന്തായാലും നമുക്ക് കിട്ടൂല ഞങ്ങക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ കാര ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ഇത് കിട്ടൂല
ആ പാടായിരിക്കും
ആ അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ആണോ ഇല്ല നമ്മള് എന്തേലും ഏഹ് നാട്ടിൽ ചെലപ്പോ നാട്ടി പോകും അല്ലെങ്കില് നമ്മള് ഇൻ ഇൻ ഇന്റൺഷിപ്പ് എവിടെന്നോ ചെയ്യുന്നത് ഇവ് ഏഹ് അവിടെ തന്നെ ആരിക്കും നമ്മള് ഓണൊക്കെ ആഘോഷിക്കുന്നേ നേരത്തെ വിഷു അ കഴിഞ്ഞേ വിഷ് സമയത്ത് നമുക്ക് ഇന്റേൺഷിപ്പ് ആരുന്നു ആ സമയത്ത് നമ്മള് അവിടത്തെ ഏജൻസ് സീടെ കൂടെ ആൾക്കാർടെ കൂടെ ആരുന്നു നമ്മള് വിഷു ഒക്കെ ആഘോഷിച്ചേ ആഹ് അവിടെ സ്റ്റേയാരുന്നു നമ്മള് ഇപ്പോ വൺ മന്ത് ആണെങ്കി ന വൺ മന്ത് അവിടെ സ്റ്റേ ചെയ്യണം നമ്മള് ദൂരക്കെ ആണെങ്കില് ഇപ്പ അടുത്തൊക്കെയാണെങ്കില് കൊഴപ്പല്ല പോയി വന്ന് നിക്കാം
ഉം
അപ്പൊ ഇ ഞങ്ങക്ക് ഇവിടെന്നൊക്കെച്ച് ഞാം പറഞ്ഞില്ലേ ഗ്രാമപ്രദേശം ആയോണ്ട് ഇങ്ങനയൊക്കെ ഭയങ്കര ആഘോഷൊക്കെ വരുമ്പം എല്ലാം നടത്തും അപ്പം ഈ ഉറിവെടി ഉറിയടീം വടം വലിയൊക്കെ ആകുമ്പം രണ്ട് ടീമൊക്കെ ആയിട്ട് നിന്ന് അപ്പൊ അതൊരു ആവേശവാ അതിന് ഏ ടീമ് ജെയിക്കും
അതേ എല്ലാരും ഭയങ്കര സന്തോഷല്ലേ എല്ലാവരും കൂടെ ജീവസ്
അതാ അതിപ്പം പല രീതീ നടത്തും ആന്ന് വെച്ചാ വല്യ അണ്ണമാര് തമ്മില് അടത്തും അതുപോൽ തന്നെ പെം ഈ സ്ത്രീകള് തമ്മില് നടത്തുന്നതൊണ്ട് പിന്നെ കൊച്ചുപിള്ളാരടെ നടത്തും
അ ആഹ്
ആ അതക്കെ പിന്നെ പുള്ളാർക്കെക്കേന്ന് വെച്ച് ഈ കസ് സേര കളിയും അതുപോലെ തന്നെ മുഠായി പറക്ക് അങ്ങനെക്കെ ഓരോ മത്സരങ്ങളക്കെ വരുമ്പം പിന്നെ അവർക്കക്കെ അത് വ മതിയല്ല
ആഹ് അതൊക്കെ അവര് അവർടെ ഹരം കൊള്ളിക്കുന്ന കാര്യങ്ങളാണല്ല പിള്ളാരല്ലേ പിള്ളാർക്കീ ഫോൺ ണ് ഫോണീന്നൊള്ളൊരു ഇത് കിട്ടണോങ്കില് അവർ
ആഹ് പക്ഷെ ഓണപരിപാടിയുടെ സമയാമ്പം എല്ലാ പുള്ളാരും അവിട കാണും
ആ അ ഹാ അതങ്ങനെയാണെങ്കി ഗ്രാമപ്രദേശക്കെ ആവുമ്പഴ്‌ത്തേക്ക് അങ്ങനെയല്ലേ എല്ലാ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്
എല്ലാരും അവിടെ വെരും പിന്നെ എല്ലാ മത്സരം കഴിഞ്ഞാ പിന്നെ വൈകിട്ടൊക്കെ ആവുമ്പഴ്‌ത്തേന് ഇത് ഒരു ക്വിസ് മത്സ്
ആഹ് ആഹ്
ആ പിന്നേ പിന്നെ കാണാ പൊന്നെന്നും പറഞ്ഞൊരു പരിപാടിയൊണ്ട്
അതന്നെ
അതന്ന് വെച്ചാ ഒരു ബോക്സിനാത്ത് ആ ക്ലബ്ബുകാരെന്തെങ്‌ ഒരു സ് സാധനം വെച്ചിട്ടുണ്ടാരിക്കും ഒരു ബോക്സിന്റെകത്ത് അന്നിട്ട് അവരയിനെ പറ്റിറ്റൊള്ള കൊറേ സൂചനകള് തെരും
ഓ ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട്
അതന്നെ അത് കൾ അത് കേട്ടിട്ട് നമ്മക്ക് എന്താണോ തോന്ന്ന്നേച്ച് നമുക്ക് അത് പോയി പറയാം അത് ശെരിയാണെങ്കി സമ്മാന തുക നമുക്ക് കിട്ടും ആഹ് അതൊക്കെ വരുമ്പം നല്ല രസ്സ്വാ എല്ലാരും ച്ചാ അമ്മളത് കേക്കുമ്പ അത് ശെരിയാവോന്ന് ന അറിയത്തില്ലല്ലോ അങ്ങനെ
ഉം
ചെയ് അതുപോലീ വേപ്പില തീറ്റി മത്സരോക്കെ ഇതിനാത്ത് വെക്കാറുണ്ട്
ആ ആ വേ ഉം ഇത് ഉള്ളി വെളുത്തുള്ളി മൊളക് അങ്ങനൊക്കെയല്ലേ
ആഹ് ഞങ്ങടെ ഇവിടെക്കെ ഏഹ് കറിവേ എ കറിവേപ്പിലയല്ലല്ലോ മറ്റേ വേപ്പിലല്ലേ വേ പ്പില്ലാ കയ്പ്പൊള്ളെ
ആഹ്
ആഹ് ആ സാധനം തിന്നുന്ന മത്സ്യം വെക്കും ഭയങ്കര കയ്പ്പായിരി പക്ഷെ അന്നേരം മത്സരിക്കുന്ന സമയത്ത് അവര് എങ്ങനാന്നറിയത്തില്ല അവരത് വാരിത്തിന്നും.
ആ ഒരു ഇതിന്റെ സ്പിരിറ്റില് നമ്മളത് കഴിച്ചു പൊവ്വ്നായിരിക്കും
അതാ അത് പക്ഷെ അതിനൊക്കെ സമ്മാനത്തൊക നല്ല സമ്മാനത്തൊകാണ് ആയിരം രൂപയൊക്കെ ആയിരിക്കും.
അതെ ആ ആഹ് ആഹ അയിതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാ
അതീറ്റ മത്സരത്തിലൊന്നും കേറത്തില്ല അതൊന്നും പറ്റത്തില്ല.
ആ പിന്നെ എന്ത്
ഈ ഇതിന കസരകളി അതിനകത്തൊക്കെ കേറുവായിരുന്നു.
ഓ ഓഓ
ആഹ് അങ്ങനെ അങ്ങനെ കൊറച്ച് മത്സരങ്ങൾക്ക്‌ ഇപ്പൊ പിന്നെ ഇച്ചിറ വലുതായല്ലോ ഇപ്പൊ പിന്നെ അങ്ങനങ്ങ് ചെന്ന് കളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിലും കൊച് ലായിരിക്കും നമുക്ക് ഇതിനൊക്കെ ഇച്ചിരി ആവേശം
ആവേശാണ് വലുതാകുമ്പോ പിന്നെ നമ്മള് കൊറച്ചുംകൂടി ശയ്യ് അങ്ങനെയൊക്കെ ആവല്ലോ
പ്പഴാ നാണക്കേടിവരുന്ന്
ഉംമ് കോളേജിൽ എങ്ങനെ പ്രോഗ്രാംസ്നൊക്കെ പങ്കെടുക്കാറുണ്ടോ
ഇല്ല ഞാൻ അങ്ങനെ കോളേജ് പ്രോഗ്രാംസിനൊന്നും പങ്കെടുക്കാറില്ല പിന്നെ ജസ്റ്റ് അവിടെ എന്താ നടക്കുന്നെന്നൊക്കെ നോക്കും പിന്നെ കോളേജിലൊക്കെ പക്ഷെ സത്യം പറഞാ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഓരോ പരിപാടിയിൽ പങ്കെടുക്കാൻ
ആഹ ആ സത്യ നമ്മളത് നമ്മള് വീട്ടിൽ പോണം നാട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽതല്ലരിക്കും
ആ അതാ ഇപ്പൊ കോളേജിൽ ഒരു പരിപാടി നടത്താ തന്നെ നമുക്ക് വീട്ടിലിരിക്കാ ഒരു അവസരം കിട്ടുവാണെങ്കിൽ നമ്മള് വീട്ടിരിക്കാൻ നോക്കും.
ആഹ് ഉറപ്പായിട്ട് അങ്ങനെയാണ് ഇപ്പോ എല്ലാരും ചെയ്തോണ്ട് പിന്നെ കോളേജ് ഒരു ഘടകമാണ് അതുകാരണം കോളേജൊരു എന്താ ഒരു വൈബില്ലെങ്കിലും നമ്മള് താനെഅത്‌ ങ് തായി പോവും
ആ പക്ഷെ എനിക്ക് ഇപ്പം ന് ഈ കോളേജി പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു
ആഹ
ആഹ് അത് നല്ല ആയിരുന്നു.
അതെ അതെവിടെയാ
അത് ഒരു ദു അതൊരു ദൂരസ് സ്ഥലത്തായിരുന്നു ഇവിടെ വയലോപ്പിള്ളി സംസ്കൃതി ഭവൻ എന്ന് പറയുന്ന ഒരു സ്ത ഏ ഒരു സ്ഥാപനത്തിലായിരുന്നു ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റായിരുന്നു.
ആ അതെയ ആഹ
ഒന്നവെച്ചാ ഈ പുരാരേഖ വകുപ്പ് ഫയലൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം പണ്ടത്തെ അപ്പം അവിടായിരുന്നുച്ച പ്പത് നല്ലയായിരുന്നു അതന്ന് വെച്ചാ ട്രെയിനിലായിരുന്നു പോവന്നെ
ആഹ
അപ്പം ട്രെയിനിലൊക്കെ പോയി നമ്മുടെ കൊറേ എല്ലാസ്
ഹാ ഹാ ഹാ
അപ്പൊ എല്ലാരും കൂടെ ട്രെയിനി പോകുന്ന് രാത്രി പക്ഷെ അന്ന് രാവിലെ പോവണം ആറേമുക്കാലൊക്കെ ആവുമ്പോക്കെ വീട്ടീന്ന് പോകും വരുന്നത് എട്ട് മണിയൊക്കെ ആവും പക്ഷെ
ഓ വൈകീട്ട് ഡെയിലി പോയി വരുവാ
ആ ട്രെയിനിൽ ഡെയിലി പോവ്വായിരുന്നചെയ്യുന്ന ചെലപ്പ് പ്പൊ ട്രെയിൻ താമസിച്ച്ക്കാണെങ്കിൽ എട്ടരയൊക്കെ ആവും വരാൻ
അഹാ
പക്ഷെ താമസിക്കെങ്കിൽ ട്രെയിനൽ ആയതോണ്ട് നമുക്ക് വല്യ ശീ അങ്ങനങ് തോന്നത്തില്ല നമുക്ക് സീറ്റ് കിട്ടാറുണ്ട് കേറുമ്പം അതുകൊണ്ട് തന്നെ നിക്കേണ്ടി ഒന്നും വരാത്തൊണ്ട് നമുക്ക് കൊഴപ്പില്ല നമുക്ക് ഇത്ര ക്ഷീണൊന്നും തോന്നാത്തോണ്ട് അതൊരു രസമായിരുന്നു പക്ഷെ അതാ ഈ കോളേജിൽ പോയന് ശേഷം എനിക്ക് ഏറ്റവും നല്ലതായി്ട്ട് തോന്നയിട്ടുള്ള ഒരു സംഭവംന്ന് വെച്ചൽ
ഉം ഉ കോളേജ് പൊതുവെ ഭയങ്കര വയ്പാണോ
അല്ല അല്ല എനിക്ക് അത്ര വൈബൊന്നും എനിക്ക് അത്ര ഇഷ്ടോൊന്നും അല്ല
ഇന്നാ ശെരിട വെക്കട്ടെ ഓക്കെ